ഹലോ.
ആ നമസ്കാരം പറഞ്ഞോളൂ
കേൾക്കുന്നുണ്ടല്ലോ അല്ലേ
ആ കേക്കുന്നുണ്ട് ഒരുപാട് സമയം ആയാല്ലോ ഈ ടൈമില് കോള് ചെയ്യാറുണ്ടോ
ഇല്ലന്ന് ഞാന് ഈ ടൈമില് കോളൊന്നും ചെയ്യാറില്ല പക്ഷെ കെട്ക്കലുണ്ട്
ആ ആണ് ലേ ഞാനും ഇന്ന് ഞാനും ലേയിറ്റയി ഒരുപാട് വൈ ക്കീട്ടാണ് കിടക്കാറ് ആ അങ്ങനെ ഫുഡ് കഴിച്ചൊ ചോറുണ്ടോ
ഇല്ല ഞാൻ കഴിച്ചീല്ല ഞാൻ ഇവിടെ ചെറിയ പരിപാടിയായിരുന്നു മക്കളൊക്കെ അങ്ങട് പോയി പിന്നെ ഞാൻ മാത്രം കഴിക്കാൻ മടിയായി അപ്പ പിന്നെ എന്താച്ചാല് അപ്പം ചുട്ടിയിരുന്നു നെയ്യപ്പം അതൊക്കെ തിന്നുകാണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു
ഞായറാഴ്ച ആയതു കൊണ്ടുള്ള
ആഹ് ആഹ് രാത്രി പരിപാടി ഉണ്ടായിരുന്നു ഇന്ന് രാത്രി പരിപാടി എന്തോ ആരോ കല്യാണത്തിനുണ്ടായപ്പപ്പൊ കുട്ടികളൊക്കെ കൂടൊ ലൊപ്പം പ്പാൻ്റെ കൂടെ പോയി
ആഹ് ആഹ് അപ്പൊ പിന്നെ നമ്മള് ഒറ്റക്കാവുമ്പോ പെണ്ണുങ്ങള് ഒറ്റ ക്ക്യാവുമ്പൊ അങ്ങെനേണല്ലോ
ആ പിന്നെ മോ ആ കൊഴപ്പൊന്നില്ല അങ്ങനെ പോയാ മതി ഇവടെ ഉണ്ടാവുമ്പോഴല്ല ഒക്കെ മാണംന്നുള്ള ഒര്
അതെ അതെ അതെല്ലാ ക ത്തില് ഞാനും അങ്ങനെ തന്നെയാ ട്ടോ ആ നമ്മള് എന്തണ് ഉള്ളത് വെച്ചാ അത് എന്തായാലും ഉപ്പേരിയാണെങ്കിൽ ഉ പ്പേരി കൂട്ടി ഇഞ്ഞതല്ല വെറും ചോറാണെങ്കിലും കറി ഉണ്ടാക്കാനൊക്കെ മടിച്ചു കഴിഞ്ഞാല്
അത് ശരിയാണ് മടി
എന്തേലും അച്ചാറുണ്ടെങ്കി അത് കൂട്ടി തിന്നും പക്ഷെ നമ്മളെ ഭർത്താക്കന്മാരും മ മക്കളൊക്കെ ഇണ്ടാവുമ്പോ നമുക്കയിന് എന്തായാലും
ഉം കയ്യൂല്ല അതായിട്ട് അയ്ക്കൂല്ല്യ കാരണം ഒര് സ്വൈ ര്യണ്ടാവില്ല ചെവിക്ക് സ്വൈര്യ ഇണ്ടാവു
അല്ല അതും ഉണ്ട് പിന്നത് മാത്രല്ല നമു തോന്നൂല്ലല്ലോ മക്ക
ആ മക്കളുണ്ടാവും പിന്നെ അങ്ങനെ കഴിയൂല്ലല്ലോ മക്കള അത്യാവശ്യല്ലേ കുട്ടികളൊക്കെ കെടന്നോ
ഇല്ല ഞാന് അവരിപ്പൊ ഇന്ന് ഞായറാഴ്ചായിട്ട് നല്ല കളിയിലായിരുന്നു ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നാണ് ലീവില്ലേന്ന് വിചാരിച്ചി നാളെ രാവിലെ തിരിച്ച് അവിടേക്ക് പോവും അപ്പ അങ്ങനെ അല്ലല്ല അടുത്തല്ല ലോങ്ങാണ് ആ അനിയൻ പുറത്ത്ക്ക് പോവാ അപ്പൊ അതിന്റെ എതിലവൻ പൂവല്ലേ എന്നുള്ളതിലാണ് ലോങ് ആയതോണ്ട് വന്ന ഇനി ഇപ്പോ നാളെ സ്കൂൾ തുറക്കുമ്പോളേ ക്ലാസ് തുറങ്ങുമ്പോഴൊക്കെ അവിടെ എത്തണം
ആ അപ്പൊ നേരത്തെ ഇറങ്ങേണ്ടി വരുമല്ലോ
ആ അപ്പൊ നേരത്തെ ഇറങ്ങണം ഒന്നര മണിക്കൂർ യാത്ര വരുന്നു അപ്പൊ പിന്നെ ആ അങ്ങനെ അപ്പ നേരത്തെ ഇറങ്ങണം പിന്നെപ്പോ അവൻ പോയാ ഇനിയിപ്പോ നമ്മുക്ക് പുറത്തേക്ക് പോകണ ഒരു വർഷം ഒന്നര വർഷം അങ്ങനെയൊക്കെയാണല്ലോ
കാണാനും പറ്റൂല്ലലേ
വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് മക്കളൊക്കെ പകല് നല്ല കളിയും കാര്യങ്ങളും ആയപ്പോ ഉറങ്ങാണ്ട്രിക്ക ഇപ്പോ ഞാൻ പിന്നെ ഇരുത്തി ഇങ്ങനെ ബുക്കൊന്നും എടുത്തിട്ടില്ലായിരുന്നു അപ്പ അങ്ങനെ ഇരുത്തി പഠിപ്പിക്ക പേപ്പറിലൊക്കെ ആയിട്ട് ഏതായാലും ഉറങ്ങുന്നില്ല ടൈം വെറുതെ പോകുവാണല്ലോ വിചാരിച്ച്
ആ ശരിയാണ് എല്ലാരും കൂടെ ഇണ്ടാവ്പോ പിന്നെ സൗണ്ടിൽ അങ്ങനെ പോവും
ഇവരാ നമുക്ക് വീട്ടിനുള്ളിൽ തന്നെ കിട്ടൂല്ല പുറത്ത കൂടെ കളിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടെ അപ്പപ്പ അവരെല്ലാര ഇപ്പ ഇുന്ന ഇങ്ങനെ അടിികൂടിിയപ്പ എല്ലാരും ഒപ്പ ഇരുത്തി അങ്ങനെ വായിപ്പിച്ചോണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു
ആണല്ലേ ചെ ചെറിയ മക്കളാണോ
അ ചെല മക്കൾ എന്ന് പറഞ്ഞാ വലിയ മോക്ക് ഇപ്പോ സെക്കൊ തേർഡ് സ്റ്റാൻഡേഡ് ആയി തുളൂ
അങ്ങനെല്ലേ ആ ഞാൻ പിന്നെ ഒപ്പന്നോപ്പ ഇരിക്കല്ലേ എൻ്റെ സാഹചര്യം അതല്ല ചെറിയ മക്കള് വേറീണ്ട് ഏ ആ വലത് വല്യ ആള് ഇപ്പോ ഒമ്പതിലാണ്. അതിന്റെ താഴെ ഉള്ളോന് പ്പൊ ആറിലുണ് അ അക്കാട് പഠിച്ചുടിയാറി കാരണം മ മക്കൾ വേറെ ഒന്ന് ചെറുതുണ്ട് പിന്നെ ഒന്ന് ഒരസുഖള്ള ഓന് വേണം അപ്പ പിന്നെ ഓലൊപ്പം ഞാനാണ്ട് പോണം പിന്നെ പഠിപ്പിച്ചായിരിക്കല്ലോന്നും ഇല്ല ഒക്കെണ്ട് സ്വയം പഠിച്ചൂടിന്ന് പറയലണ്
നമ്മളെന്താ വലിയ കുട്ടിയളെ നമക്ക് അങ്ങനെ ചെയ്യാം പക്ഷെ നമ്മള് ചെറിയ മക്കളാകുമ്പോ ബേസിക് അടി അത്ര ഉറപ്പിച്ചിട്ടില്ലെങ്കി പോയി കാര്യം പിന്നെ പിന്നെ മക്കൾക്കന്നെ കിട്ടൂല അപ്പ ഇപ്പ എല്ലാ സ്കൂളും നമ്മൾ ഈ ഇത് പിന്നെ വര്ന്നോണ്ടേ കെ ജി സെക്ഷൻ വരുന്നത് കൊണ്ട് ആ മക്കള് അപ്പൊ ഓട്ടോമാറ്റിക് അടിത്തറ ഉറപ്പാക്കിയിട്ടാണ് പോണത് കൊഴപ്പല്ല ഉം ക്ഷെ പണി അയ്ന്റെമുന്നേന്നൊക്കെ പറഞ്ഞാ ല്ലാരും വേഗം പത്താം ക്ലാസ്സ്‌ കൊണ്ട് ചേർ അല്ലാണോ പ്പമ്ക്ക് ഈ അടിത്തറ ഒന്നാം ക്ലാസ്സു കൊടുക്കുന്ന അതും ഗവൺമെന്റ് സ് സ്കൂളൊക്കെ ആകുമ്പം എന്താ പറയാ എല്ലാരും ഒരേമാരി നോക്കാൻള്ള കഴിവില്ലാ അപ്പയ്ന് സ്കൂളാള് കൊറേള്ളത്കൊണ്ടാപ്പ സുഖാ
ഉം പിന്നെ ആ ആദ്യം ഇപ്പ നമ്മള്റഞ്ഞാല് ആദ്യന്ന്റഞ്ഞാല് പെട്ടെന്ന്ന്നെ ഒന്നാം ക്ലാസ്സാണേലു അങ്കൻവാടി ആണെങ്കിലു നല്ലൊ പഠിച്ചീര്ന്ന് അവ്ട്ന്നൊക്കെ ഇപ്പങ്ങനത്തെ അതൊന്നുല്ല്യല്ലോ അവ്ട്ന്ന് അങ്കനവാടീലൊക്കെആണെങ്കി ങ്ങ്ള അങ്കൻവാടയിലൊക്കെയാണ് അക്ഷരൊക്കെ പഠിപ്പിച്ചല്ലേതും പഠിപ്പിച്ചിതാക്കി ഇപ്പൊ മെയിനായിട്ട് പാട് ട്ടും കളി അങ്ങൻത്തേത് മാത്
ആളിപ്പ അങ്ങനെയാണ് നമ്മളെ നിയമപ്രകാരം അങ്ങനെയാണ് പോണ്ടത് കുട്ടികളെ കൂടെ കളിച്ച് ഏ അവരൊപ്പം ചേർന്ന് അവരായിട്ട് നടക്കണംന്നുള്ളതാണ് ഞാനും അങ്ങനൊരു ഫീൽഡിലാണ് അപ്പൊ അതുകൊണ്ട്
ആണോ
ആഹ് ആ അപ്പൊ പിന്നെ അതങ്ങനെ ഒരു രസമായി കാരം പോ
ആ അങ്ങനൊക്കെആ അങ്ങനേണ്ട് നമ്മുക്ക് പിന്നെ പൊറത്തെറങ്ങീള്ള പരിചിയൊന്നുംല്ലേ അതോണ്ട് പിന്നെ അത്ര വല്യൊരിതൊന്നുല്ല ക്ലാസ്സ് കഴിഞ്ഞതൊട്ട് വീ വിദ്യാഭ്യാസ ത്തോടൊക്കെള്ളൊരു വിട പറഞ്ഞാതാണ് വീട്ടമ്മായിട്ട് അങ്ങനെ കൂടിയതല്ലാതെ
ആഹ്
പ്
അഷേഅത് വീട്ടമ്മയാണ്ന്ന് വിചാരിച്ചിട്ട് ഒന്നും അറിയാത്തതായിട്ടൊന്നൂല്ല ഇപ്പത്തെ നമ്മള് മൊബൈലും കാര്യങ്ങളുഒക്കെ ഒള്ളത് കാരണേ എല്ലാര് ക്കെല്ലാ അറിയാം
ആഹ് കൊറേക്കെ ആയ് ഉംമ് ന്താണ് യൂട്യൂബും ഫേസ്ബുക്കൊക്കെ
ഏ എല്ലാത്തിലും കിട്ടുന്നുണ്ടല്ലോ അപ്പൊ അതറിയാത്തതായിട്ടൊന്നൂല്ല പാർക്കോയ് എ ഏ എല്ലാരു ക്കആണ്
ആഹ് അങ്ങത്തെ അറിയാത്ത ഒരു സാഹചര്യങ്ങൾല് പോണ അതൊന്നും അല്ലാന്ന് പറയാ നമ്മള ആ ഭാഗാട് മൈന്റെയ്യാത ണ്ട് പോകും അത്രയേ ഉള്ളൂ
ആഹ് എങ്ങനെങ്കിലും പ്പളു ജീവിച്ചു പോവാന്ന്ള്ള മൈന്റാ ആണോ
അങ്ങന ഒന്നു ല്ല പിന്നാ പർഞ്ഞില്ലെ മോന് അർഞ്ഞീല മോന്ണ്ട് പർഞ്ഞില അസുഖക്കൻ അത് അന് ചെറിയേ കുട്ട്യേണ്
ചെറിയ മോൻ
ചെറിയ ഓല് രണ്ട് മാസായിന്ന് തൊട്ങ്ങിയതാണ് അഭസ്മാരം ന്നർഞ്ഞ അസുഖോ അതോന് അതിന് വ്ട്ടു പോവൂല അപ്പൊ ഇന്റെ മൈന്റൊക്കെ വേറെ രീതി ക്കട് പോകും എപ്പോഴു ഈ അ അസുഖ ങ്ങന കണ്ട് താവുമ്പൊളേ അപ്പൊ അമ്മക്ക് പിന്നെ വേറൊന്നും വേണ്ടാന്നൊക്കൊരു മൻസ് ക്ക വെരു ഇപ്പൊ ഇന്നും കൂട് അ പറിമ്പോ മോന് ഒരു ഏഴ് വട്ടം വന്ന്ട്ട് ൻ്റെ കുട്ടി ഭക്ഷണം കൂടെ കഴിക്കാതെ കെട്ന്നൊർങ്ങീണ് അ
ഡയ ഡയലി അങ്ങനെ വരൂ ല്ലേ
ആ ഏറ്യാ രണ്ടൂസം മൂന്നൂസ് ഒന്നുല്ലാതെ വരും പിന്നെ ഫു ള്ള്താകുമ്പോ അവന് എൻ്റെ തിലങ്ങനെ നടക് ക്കു പിന്നാലെ കരഞ്ഞങ്ങാണ്ട് നമ്മക്ക് ചെർത് അതല്ല അവന്പ്പോ എട്ടു വയസ്സായി അവളെ താ അവന്റെ താഴൊരു മോള്ണ്ട് മൂന്ന് വയസ്സുള്ള ഉം അങ്ങനെക്കെയായിട്ട്ള്ള സാഹചര്യ ങ്ങള്ള് മാറിണ് ഏ ഓനെ സ്കൂൾ ഞാന് സ്പെഷ്ല് സ്കൂള്ള് ചേർത്തീട്ട് ണ്ട് അത് ങ്ങനെ കൊഴ്പ്പല്ലാതെ ന്ന റ്റ പർഞ്ഞേക്കു അസുഖല്ലാത്തന്നൊക്കെ പർഞ്ഞേ അതിക ലീവയ്ക്കാരം അ അങ്ങനെ വര്മ്പോ ക്ഷീണേ കാര്യം ക്കെണ്ടാമ്പൊ പിന്നെ ഓനാ വ് ടാങ്ങയ്യൂല
ഉം ഉം
അങ്ങനെക്കെ ആയിട്ട് അങ്ങനൊക്ക പോണ് ണ്ട് കാര്യങ്ങള് ന്നൊക്കേ പറയാ
ആ കൊറേക്ക നമ്മള സാഹചര്യം ഇന്ന് ചെർതായ്ട്ടൊ ഒന്ന് ചാറി ഒരു ഒന്ന് രണ്ടു ദിവസായ്ട്ട് നമക്ക് പകല് മഴ കൊറവാണ് ആ അതിന് കൊറച്ചു ദിവസം മുന്നേന്ന് പറഞ്ഞാ നമുക്കത് പൊറത്തേക്ക് എറങ്ങാൻ പറ്റാത്ത ഈ ഒരവസ്ഥയെ അതെ അല്ല ഒന്ന് രണ്ട ദിവസം മഴ ഇല്ലാത്തത് കാരണം നമുക്ക് അലക്കി ഇടാനരു സൗകര്യം കിട്ടി എന്നാ വെയില കൊണത്താനൊക്കെ ഉള്ളൊരു
ഇന്ന് ഇന്റതൊന്നും ഞങ്ങളുടെ ഡ്രസ്സ് ഇതൊന്നും സത്യം പറഞ്ഞാ ഒണങ്ങീട്ടില്ല മഴ കൊണ്ട് ഇനിക്ക് അവരതും ഇങ്ങനെ ഓടി കളിക്കാന് വിചാരിച്ചിട്ട്
അല്ല ഇന്ന് മഴ ഞങ്ങള ഈ ഏരിയൽ ചെറുതായിട്ട് ഈ ഒരു വൈകുന്നേരം നേരയ ഒന്ന് ചാറീന്നല്ലാണ്ട് അകലൊന്നുല്ലല്ലേ
ഞാൻകൊച്ചൊക്കെ ഉണ്ടായിന്നു ആടൈമിലല്ല പ്പമ്മൾത് ഒ ചിക്കീടല്ലൊക്കെ ഞാനന്ന വേണ്ടിട്ട്
ആഹ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ ഒരു ഫീൽഡില് പോയത് കാരണം ഇങ്ങനെ ജോബ് കാര്യങ്ങൾ അങ്ങനെ ഇത് പോ അത് കാരണംഞാൻ ഒന്നുങ്കി മോർണിങ് രാവിലെ ഒന്ന് ഒന്ന് കലക്കി ഇടാലോ കൊണ്ടാക്കീട്ട് പോവും അല്ലെങ്കി പറ്റുന്ന സമയം വൈന്നേരാണ് അപ്പ വൈന്നേരം അതെ അതെ അതെ അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള ഒരു നേരായത് കാരണം നമുക്ക് ആകെ ഈ ഒരു ടൈമെ ഉള്ളു നമുക്ക് വെയിൽ കാണുമ്പോ ഓടിയിടുകാന്നൊള്ള സാഹചര്യങ്ങൾക്കൊന്നും പറ്റൂല
അതൊന്നും പറ്റൂല നമ്മള് ജോലിയായിട്ട് പോവൂലെ
ആഹ ജോലിയായിട്ട് പോകും അപ്പൊ പിന്നെ നമ്മള്ള്ള പിന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാ അങ്ങനെയൊക്കെ ചെയ്തിടന്നല്ലാണ്ട് അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ മഴ കിട്ടാ ഒന്ന് രണ്ട് ദിവസംന്ന് പറഞ്ഞാ നല്ല
ആഹ് എല്ലാം ഉണക്കിടാനും മറ്റും ലീവ് ഉള്ള സമയവുമ്പോളെ
നല്ല സമയത്ത് തന്നെ നമക്ക്ങ്ങനെ മഴല്ലാണ്ടരിക്കും അതൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്
അവിടുത്തെ അവിടെ അടുത്തന്നെയാണോ ജോലി
അതെ അടെ തന്നെയാണ് നമ്മള് താമസിക്കുന്നതിന്റെ കൊറച്ച് അടുത്തായിട്ടൊക്കെയാണ് വരിക ആ ഏറി വന്നാൽ ഒരു രണ്ട് കിലോമീറ്റർ അപ്പൊ അങ്ങനെ മൂന്ന് ഇടവിട്ട് അങ്ങനെയൊക്കെ വരുവൊള്ളൂ
ഉം വണ്ടിക്ക് തന്നെ ആവല്ലോ അപ്പോ
ഒ അതെ ഒരു അഞ്ച പത്ത് മി അത്ര ഓന്ക്ക് തെയച്ചില്ല
ഇല്ലല്ലേ ആ മ്മ് പിന്നെ എന്നിട്ട് വേറെ എന്തൊക്കെയുണ്ട് എല്ലാർക്കും സുഖം സുഖണ്
ആ ആ
പിന്നെന്താ പ്പോ ഞാനെന്താപ്പോ ചോദിക്കാന്
എന്തെങ്കിലും ഉണ്ടോ
ഞായറാഴ്ചായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഇന്നൊരു ഒരു പരിപാടി ഉണ്ടായീന് ഒര് മക്കളൊക്കെ
ആ വൈകുന്നേരത്തെ അങ്ങനെ പറഞ്ഞു ആ പക ഉച്ചക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ
ഉച്ച സ്പെഷ്യൽ ഒന്നും ഉണ്ടായി ട്ടൊന്നുല്ല്യാ.. ഇന്ന് ഇവടെ ഇവടെര് കല്യാണം ഉണ്ട് എന്ന് പറഞ്ഞപ്പം ഞാൻ പ്രേത്യേകിച്ച് ഒന്നും ഉണ്ടാക്കീല്ല. സാധാ ല് പൊതുവേ ഇപ്പം മീൻ ആ ആ അപ്പൊ ഉച്ചക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ മീൻനൊക്കെ പിന്നെ ഇപ്പോ വല്യ വെല ആയതോണ്ട്. മീനൊന്നും വാങ്ങിയിട്ടില്ല ഇന്ന്.. ആഹ് ആ പപ്പടും ഒണക്കലും മാങ്ങ ചമ്മന്തിം അച്ചാറും കറിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ അഡ്ജസ്
നാടൻ വിഭവുമായി മുന്നോട്ടു പോകുന്നു.
ഒരു നേരം അങ്ങ എങ്ങനെക്കെ പോ ട്ടെന്ന് വിചാരിച്ച്.. പിന്നെ
വില കൂടിയ കാരണം കൂടുതലും ചിക്കനായി.
ചിക്കനും വെലന്നെണ്, മീനും വെലന്നെ....
ത്ത് വാങ്ങീട്ട് പോലും നമുക്ക് ചീഞ്ഞതായിട്ടൊക്കെ കിട്ട്ണേ.
അങ്ങനെല്ലേ മേ ആ ചില ഏരിയേല് അങ്ങനെയ്ക്കാരം.
അതല്ല അത് എന്തച്ചിൻ ഇപ്പൊ ട്ട്റോളിംഗിന്റെ ടൈം ആണല്ലോ.. അപ്പൊ നമ ക്ക് നല്ല മീൻ കിട്ടൂലല്ലോ... അതായത് കടലിൽ പോയി പിടിക്കുന്നില്ലല്ലോ.. പണ്ടത്ത് ആദ്യം പിടിച്ച് വെച്ച് സ്റ്റോറ് ചെയ്ത് വെച്ചതാണ് നമുക്ക് തരുന്നത് ഇപ്പോ
ഞങ്ങളവിടെ അങ്ങനെ ആയിട്ടാണ് ഞാൻ മീൻ വാങ്ങുമ്പോ ചീത്ത പറയാറ് കാരണം മീന് കൊണ്ടന്നാ അതിന്റെ സ്മെല്ലും കൂടെ ഉണ്ടാവൂല്ല ഇണ്ടാക്കി ഇതാ കറി വെ ച്ചാലൊന്നും
അതൊന്ന് ഒ ഇതാണ് അതെല്ലാ ഇപ്പൊ മീന് പിടിക്കുന്നില്ല പിടിച്ചാലല്ലേ നമുക്ക് ഫ്രഷ് മീൻ കിട്ടൂള്ളു അപ്പൊ ഇങ്ങനത്തെ മരുന്നിട്ട് വെച്ച മീനുകളൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ് അത് ഞാനും വിചാരിക്കും എന്തിനാ അത്രയും പൈസ കൊടുത്ത് ചീഞ്ഞ മീൻ വാങ്ങണ നേരം ആ പൈ സ കൊടുത്താണ്ട് നമ്മക്ക് ചിക്കൻ വാങ്ങാല്ലോ അപ്പൊ അങ്ങനെ വിചാരിച്ചാ ഒന്നാമത് അത് ഇങ്ങനെ പോ രാവിലെ പോകുന്നത് കാരണം നമ്മക്ക് ചിക്കനോ മീനോ ആകുമ്പഴാണ് പണി വേം തീരാ പച്ചക്കറിയിലേക്ക് ഇരിക്കുമ്പോ പണി കൂടുതലാണല്ലോ
ചിക്കൻ ആവുമ്പോ പിന്നെ എന്തെങ്കിലൊക്കെ കാട്ടി വെച്ച് പോയാ മത്
ആഹ് വറ്റിക്കയാണെങ്കിൽ ഒരു ദിവസം വറ്റിച്ച് ഒരു ദിവസം കറി പിന്നെ അതിന്റെ കൂടെ സൈഡായിട്ട് എന്തെങ്കിലും ഒരു ഉപ്പേര് എന്തേലും അതൊക്കെ എളുപ്പള്ളത് അങ്ങനെ
അപ്പൊ ഇങ്ങള് രാവിലെ നേരത്തെ പോകുമ്പോ ഉപ്പ് പെരിയൊക്കെ രാത്രി അരിഞ്ഞേൽക്കല
എങ്ങനെ ഞാൻ കട്ടാക്കി ഒന്ന് വിളിക്കല്ലെ ഓക്കെ ശരിട്ടാ